ഹലോ ആ ആഹ കേക്കുന്നുണ്ട്.
എന്തൊക്കെ പിന്നെ വിശേഷം നല്ലത് എന്താ ഇപ്പൊ വെറുതെ ഇരിക്കകാരം ല്ലേ ആ വെറുതെ ഇരിക്ക ഞാൻചെ പ്പാണ്ടി ഇരിന്ന്ട്ടേള്ളൂ കുട്ട്യേള് സ്കൂള് വിട്ട് വന്നപ്പോ ഓർക്കുള്ള ഫുഡൊക്കെ കൊടുത്ത് ഇപ്പൊ ഇങ്ങനെ ഇരിക്ക
ആ ആ കുട്ട്യാളൊക്കെ നേർത്തെ എത്തോ
നാലുമണിയാ നാലേ മുക്കാൽ അഞ്ചുമണിക്ക് എത്തും എന്റെതൊക്കെ എത്തിയാ ആ എത്തിയെത്തിെ ഫുഡൊക്കെ കഴിച്ചോ നേരത്തെ എത്തും
ആ
ആ എപ്പഴാ എത്താ ആ അവര് നാലുമണിക്ക് മുമ്പെത്തുംനാലുമണിന്റെ മുമ്പോ ബസ്സിനാ ആ ആ കെ ജി ആവുംല്ലേ ആ ആ അപ്പൊ നേർത്തെ വിടും ല്ലേ അടുത്തായിരിക്കൂംല്ലേ സ്കൂളൊക്കെ മ്ം മ്ം ഇവരുതെ പിന്നെ ഇവര് വല്ല്യ കുട്ട്യാളാ ഏ ഏഴാം ക്ലാസ്സിലല്ലേ അപ്പൊ പിന്നെ സ്കൂള് വിട്ട് ഓര് സൈക്കിൾ ന് എത്തുമ്പോത്തിന് അഞ്ചുമണി നാലേമുക്കാലൊക്കെ ആവും
ഉം ഉം
ചെറിയാള് നേരത്തെ എത്തും അംഗനവാടിയിലായനക്കൊണ്ട്
ആ മൂന്നാളാ
ആ രണ്ടാള്
രണ്ടാളാ ഉം
പിന്നെ എന്തൊക്കെയുണ്ട് ഞാന് ഒരു പിരിഡ്സിനെപറ്റി ചോയിക്കാൻ വേണ്ടി വിളിച്ചതേനു എനിക്ക് ഭയങ്കര വേദനയാണ് പീരയഡ്സ് ഉണ്ടാവുമ്പോളോ. അത് ചെല ആള്കൾതിലൊക്കേണ്ടത് ഈ പീരീഡ്സിന്റെ എന്താതിനുള്ളത്
ആ ഭയങ്കര ബുദ്ധിമുട്ട്
പ്രസവം ഉം ഒരു പ്രസവം കഴി ഞ്ഞേഞ്ഞ മാറും ചെല ആളുകൾക്ക് ഒരു പ്രസംഗം മ്ം കഴിഞ്ഞേഞ്ഞ തൊടങ്ങും അങ്ങനെ പലേ ഇങ്ങക്ക് ഏ ഏ ആ ആദ്യം തന്നെ ഇണ്ടേരുന്നു ഇത് കല്യാണത്തിനു മുന്നേണ്ട് ന്നിട്ട് ക പ്രസവം കഴിഞ്ഞിട്ടൊന്നും മാറിയിട്ടുണ്ടാവൂലല്ലേ ഇല്ല ഇല്ല ഞാൻ വിചാരിക്കും എനിക്ക് രണ്ട് സിസേറിയനാണ് ഇല്ല ഇല്ല അത് അയിനെ ഡിപ്പെൻഡെയ്ത് നിക്കൂ ലാല്ലോ അത് ഈ ഓരോ ഹോർമോണിന്റെ ഇതല്ലേ പിരിഡ്സിന്റെ വേദനൊക്കെ വരുന്നത് അത് ഈ ഞങ്ങളെ ന്റെ ഒരു മൂത്താപ്പന്റെ ഞങ്ങളെ ഇന്റെ മൂത്തപ്പന്റെ മരോൾക്ക് ണ്ടായിട്ട് ഞങ്ങള് ഡോക്ടറെ കാണി ഗൈനക്കോളജിനെ കാണിക്കാൻപോയപ്പോ പോയപ്പോ. അന്ന് ഓര് പ്രസവിച്ചിട്ടൊന്നുല്ല്യാരുന്നുട്ടോ കല്യാണം കയിഞ്ഞ അവസരത്തില് ഭയങ്കര വൊമിറ്റിങ്ങും ആ ഒരു ര രണ്ടു മൂന്ന് ദിവസം ഫുള്ള് കെടത്തേക്കും ആ ഇങ്ങനെ ആയപ്പോം ഞങ്ങള് ഡോക്ടറെ കാണിച്ചപ്പോ ഗൈന കോളജി പറഞ്ഞ് ഇത് പ്രത്യേകിച്ച് ഇതിന് മരു ന്നായിട്ടൊന്നും ഇല്ല ഒരു പ്രസവൊക്കെ ബോഡിയിലെ ന്തെങ്കിലൊക്കെ ഒരു വെത്യാസങ്ങള് വരൂലെ പ്രസവം ന്ന് പറഞ്ഞാ മ്മളെ ശെരീരത്തിലൊര് വിത്യാസം വരോലാ അങ്ങനെ വരുമ്പം അത് താനെ മാ റിക്കോളുംന്ന് പറഞ്ഞ്
ആ
ഡെലിവറി കയിഞ്ഞിട്ട് ആ രണ്ടു മൂന്നു പ്രാവശ്യണ്ടായപ്പോക്കെ വേദന കൊറവ്ണ്ടെനു ഇപ്പൊ പിന്നെ സാധാ പോൽതന്നെ ആയി പ്പ എന്നിട്ട് ഈ മൊ വാക്ക് മാറി പിന്നെ ഇണ്ടായിട്ടു വേദന ഉണ്ടായിട്ടില്ല ഇവിടെ എനിക്ക് ആ ബുദ്ധിമുട്ടില്ല പിരിഡ്സ് ആവുമ്പോ ആ പ്രശ്നംല്ല പിരിയ്ഡ്സ് ആവണ അറിയണ് ഇണ്ടാവൂലല്ലേ ആ ചെറിയ രീതിൽ അസ്വസ്ഥതകള് നമ്ക്ക് ഉണ്ടാവൂലേ അല്ലാണ്ട് ഇപ്പ ഇപ്പ യൂട്രസില് ചെറിയ ഫൈബ്രോയിഡക്കെണ്ടായി ഉ എന്താ അവിടെ ഭയങ്കര സൗണ്ട് ഇണ്ടാ
ആ അതിനിക്കും കേ
ആ അതെന്താ ആ ആ എക്കോ പോലെല്ലേ
ഉം
അതന്താർക്കറിയാം എന്തെങ്കിലും റേഞ്ചിന് ഇഷ്യൂ ആരിക്കും ആ പിന്നെ ചെറിയൊരു ഫൈബ്രോയിടുണ്ടായിരുന്നെ അപ്പോ അന്ന് ന്നോട് ഡോക്ടർ ചോയ്ച്ചിട്ടുണ്ടായിരുന്നു ങ്ങൾക്ക് പീരിയഡ്‌സിന്റെ സമയത്ത് വേദനയാകോ ബ്ലീഡിങ്ങാങ്ങനെ എന്തെങ്കില ഉണ്ടായിരുന്നോ പക്ഷെ എനിക്ക് ആദ്യം മുതലേ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഒന്നുല്ല ഒരു പ്രശ്നല്ലായിരുന്നു അങ്ങനത്തെ പക്ഷെ പൊതുവെ അങ്ങനെ ഉള്ളോര്ക്ക ക്കാണ് അങ്ങനെ പ്രശ്നംണ്ടാവാന്ന് പറഞ്ഞെട്ടുണ്ട് ഇപ്പോക്കന്ക്ക് എടയ്ക്കെക്കൊര് ചെറിയ ബുദ്ധിമുട്ടൊക്കെ തോന്നലുണ്ട് പിന്നെ അധികം വരുമ്പോക്ക് അമ്മളുലുവാല്ലേ ഉലുവ ജസ്റ്റ് ഒന്ന് വറത്തിട്ട് റോസ്റ്റ് ചെയ്തിട്ട് അതിന്റ വെള്ളം അതില് വെള്ളം ഒയിച്ചിട്ട് കുടിച്ചാല് മതീന്ന് പറയും പിന്നെ ചെലാളുകളറയും റാഗി റാഗി ശർക്കരട്ടിട്ട് കാച്ചി കുടിച്ചാ മതി അങ്ങനെ എന്തെലും ചെയ്യലുണ്ടോ ഞാനാദ്യക്കെ ഇങ്ങനെ ഉലുവാ വെള്ളം കുടിച്ചി ന്ന്ട്ട് മാറ്റണ്ടാവും ആ ചെറിയൊരു മന ശ്ശത് കുടിക്കുമ്പോ ഏറൊരു ഛർദ്ദിക്കാ വരലാ ആ ആ ഒരു ചൊയവ പറ്റൂലല്ലേ ആ അതാണതെ അതാണ് ഭയങ്കര വേദന ഉണ്ടാവമ്പത്ത തന്നെ വൊമിടിങ്ങാണ് ട്ടോ ആ അത് ശരിയാ അങ്ങോട്ട്ല്ലേ ആ അതാണ് പ്രശ്നം ഇങ്ങിട്ട് എത്ര ദിവസം ഉണ്ടാകോ
അത് ഒന്ന് രണ്ട് ഈസം
ണ്ട്സം ഒന്ന് രണ്ട്സം രണ്ടാത്തസം കൊറച്ചു നേരണ്ടാവും പിന്നെ കൊറച് നേരംണ്ടാവും ആ അങ്ങനെ വന്നു പോയി ആ ആ അപ്പൊ ആ ഒരു സമയൊര്
ഉ അത് കുട്ടികളൊക്കെണ്ടാവുമ്പോളേ
ഭയങ്കര ബുദ്ധിമുട്ട നി ഡോക്ടറെ കാണിച്ചണ്ടായിരുന്നാ
ഇല്ലതുവരെ പോയിട്ടില്ല
ആ അങ്ങനെ പോട്ടെന്ന് വിചാരിക്കും ആ ആ അല്ല അതിൽ പ്രത്യേകിച്ചു അങ്ങനെ ഡോക്ടേഴ്സായാലും അങ്ങന മാറ്റെ
പ്രത്യേകിച്ച് മരുന്നൊന്നും ഇറില്ല
ഉ പക്ഷെ ഇത് മാസം മാസം വരണോണ്ട് ആ ഭയങ്കര ഗതിടല്ലേ
ആഹ എന്റെ അമ്മോന്റെ മോക്ക് ഇങ്ങനെ ഉണ്ടായിനശോ അവള് ചെന്ന് കാണിച്ചപ്പോ എ എന്തോ മാറിയിട്ടില്ല നമുക്ക് എന്തോ ഓപ്പറേഷൻൊക്കെ കഴിഞ്ഞു ഗർഭപാത്രത്തില് എന്തോ ഓട്ടെ അങ്ങനെ എന്തോ ഉണ്ടായിനും പോലെ
ഏയ്്ങ്ങട്ട് കുട്ടികളൊക്കെ ഉണ്ട് ആൾക്ക്
ആ് കുട്ടികളുണ്ട് അവ അവളെ പ്രസവത്തിലായതാണെന്നാ പറഞ്ഞാ സിസേറിയനേന്
യ് അങ്ങനെയൊക്കെ ഉണ്ടാവൂല്ലേ ആഹ അങ്ങനെൊക്കെ ഇണ്ട് ക എല്ലാതും നമ്മള് നോർമലാണ് വിചരിച്ച നക്കാൻ പറ്റൂല ഒന്നും നോർമല ആാണ് വിചാരിച്ചു നിക്കാൻ പറ്റൂല ശരിയാണ് പേടിയാണ് ല്ലേ അതന്നെ ഉം എത്ര ദിവസം ഉണ്ടാവും നോർമലി ഈ പീരീഡ് തന്നെ എത്ര ദിവസം ണ്ടാവും എട്ടു ദിവസം. അത് ആറോഏേഴോഅതൊക്കെ സാധാ പോലെ തന്നെ പിന്നെ. പിന്നെ വൈകി ഉണ്ടാവുള്ളൂ അതു പറയുന്നത് കേൾക്കാം നമ്മളൊക്കെ അമ്മമാര് പറഞ്ഞേക്കാ വൈകി വരുമ്പോ നല്ല വേദന ഉണ്ടാവോ. ആ ആറു ദിവസം ചെിലപ്പോൊക്കെ പേടിയ കാര്യം. ആ ആ ആ ആ അത പിന്നെ ആ. വൈകണ്ട
എന്നാലും ഇപ്പൊ ഹസ്ബന് ഗൾഫിലായിനി ഇപ്പൊ നാട്ടിലാണ്
ആ് ആ് ഞങ്ങൾക്ക് ഇനകൊക്കെറ നേരത്തെ. നേ നേരത്തെ നേരത്തെ ആയിന്ന് അതുകൊണ്ട് എനിക്ക നിന്റെ പീരയഡ്സിന്റെ ഡേറ്റ മതിയാക്ക അറയില്ല. ആകുമ്പോൾ അങ്ങനെ..
ഉം
ാനങ്ങനെ ഇതെന്താ ഇടക്ക് ഭയങ്കര സൗണ്ട് വരുന്ന ആ ഭയങ്കര സൗ.. രല്ലേ ഉ എന്താ ഒരു സൗണ്ട് കേട്ട് ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല.
ഉ
പിന്നെ എന്തൊക്കെ
എടെ വൈടെ അസ കൊച്ച
മൊത്തത്തി എന്തൊക്കോ ഒരു
പിന്നെ എപ്പോഴും പ്രിയ. ഉം മക്കളൊ.. മ പോ ഉ
അപ്പം കുറച്ച് ഫ്രീ ആാണ്.
രാത്രിക്കാരൻ മദ്ര.
ആ രാത്രി മദ്രസ നിങ്ങളുടെ ഭാഗത്ത് കണ്ടോ രാത്രി. മദ്രസ ഉണ്ടല്ലേ എന്റെ കല്യാണം കഴിച്ച അവിടെണ്ട് എന്റെ വീട്ടിലില്ല അവിടൊക്കെ ഒഴിവാക്കിന്.
എന്റെ വീട്ടില് വന്നൊക്കെ...
ഭയങ്കര ബുദ്ധിമുട്ടാണ. പഠിക്കാൻ ടൈമില്ല രാവിലെ ആയാ എണീറ്റ് പോവാന്നല്ലാണ്ട്.
ഉം
ഭയങ്കര ചോറണത്
ഉം അങ്ങനത്തെ പീരയഡ്സ് ഒക്കെ വരുമ്പോ വീട്ടിലൊക്കെ ആര ഹെല്പ് ചെയ്യാണ്ടാ. അവിടെ എന്റെ ഭർത്താവിന്റെമ്മ ഒക്കെ ഉണ്ട്.
ചെല ആളുകൾ അങ്ങനെ വരുമ്പോ വീട്ടക്ക് പോവും.
ഉ ഉം അങ്ങനെ പോവാനൊന്നും പറ്റൂല്ല.
ആളെ ഉമ്മ ഉമ്മ ഇപ്പ ഉണ്ടോ വീട്ടിൽ. ആ ആ ചെന്ന ചെന്ന ആളങ്ങന. ഉമ്മ ഉപ്പ പിന്നെ ഞങ്ങളും മാത്രം അക്ക വേർ പോയതാ. ഒരാണോളളു
ആഏ പിന്നെ രണ്ട് പെൺകുട്ടികളാ.
അവിടെ ഒരു പെണ്ണും ഒരാണും.
ഉം
അപ്പ ഒരു ഞാനും വല്ലാൻണ്ട് പോലൊന്നുല്ല ഇവിടെമ്മ തനിച്ചാ.. ഉപ്പ ഇല്ല ഉപ്പ മരിച്ച്ണ്.
ആ
പിന്നെ പിന്നെ ഞമ്മൾ പിന്നെ എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ട് വരില്ലില്ല പീരീയ്ഡ്‌സിൽ ഇതുവരെ അങ്ങനെ വല്ല്യ ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടില്ല.
ആ
ആ ഞാൻ ഫൈബ്രോയിഡിൻ്റെ കാര്യം പറഞ്ഞപ്പോക്കെ ഡോക്ടർമാരനോട് ചോദിക്കല്ണ്ട് ആ ആ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമ്പള് അധികായിട്ടിള്ള ബ്ലീഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും പക്ഷെ പ്രത്യേകിച്ച് റീസൺ ഒന്നും വാണ്ട ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാന്.
ആ
പിന്നെന്തൊക്കെയാ മഴ ക്കെഇ ണ്ടായിരുന്നോ ഇന്ന്.
മഴ ചെറുതായിട്ട് അവിടെ.
ഇവിടെയും ചെറുതായിട്ട് ഇങ്ങനെ പെയ്തള്ളൂ വല്ലാണ്ട് മഴ ഇല്ല ഇപ്രാവശ്യം.
ഉം കുറവാണല്ലേ നല്ല വെയിലാണ് രാവിലൊക്കെ.
നല്ല വെയിലാണ് മഴ കൊറവാണ് എന്താർക്കറിയ.
അംഗനവാടി അവിടെ അടുത്ത അംഗനവാടി അവിടെ അടുത്ത. അംഗൽവാടി എടുത്തൊന്നല്ല കൊറച്ചങ്ങോട്ട് പോകണം. എറങ്ങി പോണം.
പക്ഷെ പിന്നെ എങ്ങനെ ഇവിടെക്കെടന്ന് വികൃതി കളിക്കണ ആലോചിച്ചിട്ട് ഞാൻ കൊണ്ടോയാക്കും. മഴ ആണെങ്കിലും നല്ല മഴൊക്കെ പെയ്യയാണെങ്കിൽ കൊണ്ടായാക്കൂല ചെറുതായിട്ട് മഴക്കാണ് ഇപ്പോ കൊറേ ദിവസായിട്ട് മഴ ഇല്ല ഇവിടെ നല്ല വെയിലാണ് മഴ ആവുമ്പോ നമ്മൾക്ക് പുറത്തിറങ്ങാൻ മടിയാണല്ലോ പിന്നെ ഇവരെയും കുട്ടീനെയയും ബാഗൊക്കെ വെച്ചി ട്ട് പോവാന്ന് ഭയങ്കര പാടാ.
ആ ഇന്റെതും ഒരാള് അംഗനവാടിയിലാ.
ആ അംഗനവാടിയിലാല്ലേ ഒരാൾ കെ ജി യി ലൂലേ.
ആഒരാള് കെ ജി യില്.
അപ്പൊ സുഖാണ്. പിന്നെ ആ അപ്പൊ പിന്നെ രാത്രിക്കെ ആയാൽ പിന്നെ ഒരു ഇതായിരിക്കുല്ലേ പഠിപ്പിക്കാൻ ഇ ആഹ് ആഹ് പിന്നെ ആ ഭയങ്കര വല്ല്യ വിത്യാ സണ്ടാവൂലലെ രണ്ട് പേരും. ആ അതാണ്. ആ അങ്ങനെ ഇണ്ടാവുബം രണ്ടു പേരും കൂടി ആവുമ്പം ങ്ങക്ക് നോ ആഹ് പഠിപ്പിന്റെ കാര്യം നോക്കാ നല്ല പാടായിരിക്കും. അത് ശരിയാണ് എന്റത് പിന്നെ അത്യാവശ്യം നല്ല ഗ്യാപ്പുണ്ട്.
ആ
മൂത്ത ആള് ഏഴിലാണ് ചെറുത് അംഗൻവാടിയിൽ പോണു.
ഹസ്ബൻഡ് ഇവിടെ ഉണ്ടോ?
ആ നാട്ടിലാ ബാംഗ്ലൂര്. ഇങ്ങനെ വന്ന് പോയി മാസം വരും. അങ്ങനെയാണ്. പിന്നെ എന്തൊക്കെയാ ചായയൊക്കെ കുടിച്ചോ വൈകുന്നേരത്തെ.
ആഹ് കുടിച്ചു.
ഉം ഇന്നാ ശരിട്ടോ ഞാൻ വിളിക്കാവെ വീട്ടിൽ ആരോ വന്നിണ്ട്.